ആഹ് സുകം പിന്നെ വേറെ എന്തൊക്കെയാ പാട് ഏഹ്
ഇനിയിപ്പോ
ഏഹ്
മഴ ഉണ്ടാ അങ്ങോട്ട്
ഇപ്പം മയ ഇതാ വെയിലുണ്ട് ചെറുതായിട്ട് ചാറിഇരി അപ്പന്ന ഇങ്ങനെ അതാ കൂടി കൂടി വരുണ് ണ്ട് ആഹ് ഇപ്പൊ ഒറ്റക്കാവും ല്ലേ എന്ത് പറഞ്ഞേ ഒറ്റക്കെ ആകും ഇപ്പല്ലേ മദ്രസ വിട്ട് വരോളം
ആഹ് ആഹ് മദ്രാസ അല്ല പ്യയ്യാപ്പിള ഉണ്ട് മോനുണ്ട് ആ ഓലി പിന്നെ നമ്മള് പോവാാനുള്ളേയ്. ങ്കൊണ്ട് കോഴിക്കോട് പോവാനുണ്ട് പറഞ്ഞ അപ്പം
ഡോക്ടറെ കാണിക്കാണ്ടല്ലല്ലോ പോവാണ്ടല്ലല ഉം ഇപ്പ പോണ ഒരുക്കത്തില്ലകും കുളിയൊക്കെ കഴിഞ്ഞാ ആഹ് അത് അയിന്റെ എടെകൂടി ഒക്കെ എങ്ങനെ ഒരോന്നൊക്കാ
ആ അത് തന്നെ ഇന്നലെ എല്ലാം ചെയ്ത കൊണ്ട് ഇന്ന് പിന്നെ പണിയൊന്നുമല്ല പിന്നെ അടുക്കളയിലേക്ക് വേറെ ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഭക്ഷണം ഉണ്ടാകില്ലല്ലോ ആഹ് ആഹ്
ആഹ്‌ സ്വന്തായിട്ട് ഏതാ കാറണ്ടാവോ കാറില് പോകാനാ ആഹ് ആഹ് അങ്ങനേക്കാണ്ല്ലേ വേറെ അപ്പോവടെ അടുത്ത ത്തൊള്ളോരൊന്നും വരും മുത്തച്ചേ എളേച്ചേക്കില്ലയാ അവരൊന്ന് വന്ന് നമ്മള് കൊറച്ച് വീട്ടിട്ടാ ആഹ്‌
ആഹ് അതന്നെ
ആഹ് അങ്ങനൊക്കെ പറ്റി അങ്ങനൊക്കെ നമ്മക്ക് ഇളച്ചികളൊക്കെ ണ്ടാവുമ്പോ കമ്പിനി യടിച്ച് നി നിക്കുമ്പോ അവരൊക്കെ എന്തേലൊക്കെ ചെയ്തരും മ്മ് ആഹ്‌ ആഹ് അതന്നെ അതാണ് ഈഹ് വിട്ടൊക്കെ ആയിട്ട്ണ്ടെങ്കില് ഉം പിന്നെ വീട്ടില് ഇമ്മര് ആരെങ്കിലുക്കെ വാണം
ആഹ് അതന്നെ അതും ഇല്ലല്ലോ പിന്നെ ഉമ്മ ഇന്നാള് ഇന്റെ ഉമ്മ കൊറച്ച് നിന്നി നു മ്മേയും വെല്യമ്മയൊക്കെ ഇണ്ടായിനു ഇവിടെ ഒരു മാസംപോലെ ഇവിടെ ഇണ്ടായിനു ആഹ്
അന്ന് കയ്യിന് കൊഴപ്പൊന്ന് ഇല്ലല്ലാ ഇല്ലാ എന്നാ പിന്നെ എന്തേ കൊറച്ചക്കെ ബുദ്ധിമുട്ടുണ്ട് ന്ന്ണ്ടേല് ഒന്ന് ഉമ്മാനോട് ഒന്ന് ഒരാഴ്ചക്കെ വന്ന് നിക്കാൻ പറഞ്ഞാ മതിയല്ല
ആഹ്‌ ഉമ്മാക്കു അതോണോ പിന്നെ
ആഹ് ഒയോ അതെങ്ങനാ
അത് പിന്നെ പുട്ടു ചുട്ടപ്പേ അയിന്റെ കുറ്റി കിട്ടായിട്ട ഇമ്മ എന്താക്കി അതിനോടൊക്ക എടുത്തുപോയതോ അങ്ങനെ എന്തോ ആണ് ചെരിഞ്ഞോതോ എന്തോ ആണ് ആഹ് അങ്ങനെ കാ ഉം കാല്മേലേക്ക് തൂത്ത് അങ്ങനന്നിട്ട് ലേശോര് താ കൊറച്ച് പൊളിക്കണ് കൊറച്ചീരിച്ചാല് ഒര് ആഹ്‌ ലേശം ഒരു വ ട്ടത്തില്ണ്ട് അപ്പോ അത് ഉം ഉം അത് പാൻസ് ആഹ പോയിനു അപ്പൊ ബാലൻസ് മരുന്നൊക്കെ ഉണ്ട് പിന്നെ പോയി ഒറക്കത്തിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്
ആഹ് ആഹ് കൊറവന്നെ അന്നാ മാറട്ടെ ഉം അല്ലാ വെലിയമ്മ എങ്ങനെ അവിടുത്തെ പോലെ അമ്മ എന്റെ ഉമ്മാന്റെ ഉമ്മാ ഉമ്മാന്റെ എടുത്താ
ഇവിടെ വരല്
ആഹ് അമ്മൂമാരൊക്കെ ഉണ്ടോ
ആഹ ഇണ്ട് ഇന്നലെ ഇപ്പൊ അമ്മ അമ്മൂമ്മാനെ അതോട പിന്നെ സുഖല്ലായിട്ട് പോയി കണ്ട വന്നതാ
എന്താ അസുഖവാ അത് വീണ് കഴിഞ്ഞ വീ നഷ ആഹ് ആഹ് ആഹ്എന്നിട്ട് കൂടുതല് എന്തേലും പറ്റിക്കണാ
ആ ചെറുതായിട്ട് മൂക്കിന്റെ അടുത്ത്- ചെറുതായിട്ട ഒരു സ്ക്രാച്ച് അങ്ങനെ - അതന്നെ ഓരോരോ ബുദ്ധിമുട്ട് ഇങ്ങനെ
ഇപ്പ എങ്ങനെ ഉമ്മാന്റെ അടുത്താ നിക്കണെ സ്ഥിരായിട്ട്-
ആഹ് ആഹഹ് ഉമ്മാന്റെ അടുത്താന്
ആഹ് അപ്പൊ അത് അവർക്കും കോഴപ്പൊന്നും കോയിി ക്കാറല്ല ആ ആഹ് ആഹ് അപ്പൊ ഉമ്മാക് പിന്നെ - അങ്ങനെ വലിയമ്മ ഉണ്ടായതുക കൊണ്ട് വല്ലാതെ എടുക്ക വല്യമാനെ ആക്കി പോവാനും പറ്റില്ല
ആഹ് അല്ല വല്യമ്മ വെച്ചാൽ അത്ര പ്രായം ആയിട്ടില്ല
ആഹ് ആഹ് അപ്പ പിന്നെ ബുദ്ധിമുട്ടയില്ല അല് മറ്റക്ക് യാത്രയൊക്കെ ചെയ്യവാ ഓഹ് ആഹ് ബുദ്ധിമുട്ടില്ലല്ലോ ഉം അപ്പൊ പിന്നെ മക്കടെ പെരിലോ അതുകൊണ്ട്. ഞാനുണ്ട് ഇല്ല മാഷാ അല്ലാഹ് ഉം മറ്റേത് നമ്മടെ മാർ ക്ക് വെലമാം നോക്കാനെന്ന് അറിയാണ്ടെങ്കിലോ. ആഹ് ഞാൻ അങ്ങനെ നിക്കാ ഉം. അതിന് അമ്മമാർക്കും അമയർക്കും അതുണ്ട് ഇനി ചെയ്യാം.
ആഹ് അതെ മഴ പെയ്യുന്നുണ്ടോ നല്ലോണം അവിടുക്ക് ആഹ്. ആഹ് അതന്നെ ഇവിടുക്ക് ആഹ് ഇവിടുക്ക് ഇതാ ചാറി വരു
ആഹ് ഇന്നലെ രാത്രി ഒന്നും മഴ. മഴ ഇങ്ങനെ ചാറി പോവാന്നല്ലാതെ ശരിക്ക് മഴ പെയ്തിട്ട് ഇല്ലെന്നു ഇപ്പോളാണ് ഒരു മഴ അങ്ങട്ട്. ഒന്ന് ആയത് മോനെ മക്കൾ ആണെങ്കിലും നാത്തൂനിന്റെ മോൻ. മോനെ മദ്രസ പോയിട്ടുണ്ട്, കൊട കൊണ്ടോയിട്ടുണ്ടാവില്ല, അടുത്ത തന്നെയാണ് എന്നാലും. മഴ ചാറലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആയുർവേദ ഇതൊക്കെ ഒന്ന്. മാറി വന്നതാ. ഒരു ദിവസം സ്കൂള് മുടക്കി ഇപ്പപ്പോ വയർ വേദനയും വയറ്റുന്ന ഒക്കെ ആയിട്ട്. ഇനിപ്പോ ഇപ്പൊ ഒരു പനിയുണ്ട് ആഹ് ഇപ്പൊ ഒരു പനിയുണ്ടലോ.
ആഹ് ഇതല്ലേ ഷിഗെല്ല.
അതില്ലപ്പോ നമ്മടെ വീട്ടിൽ തന്നെയുണ്ടല്ലോ ഷിഗെല്ല അല്ല ഇപ്പൊ നമ്മള്. ഇപ്പൊ തന്നെ ഒരാൾക്ക് പനി ഉണ്ടായാൽ പിന്നെ എല്ലാർക്കും ഉണ്ടാവാണ്.
ഏഹ് വയറൽ പനില്ലേ.
പനി ആഹ് ഇതെന്നെ ഒരാൾക്ക് ഇണ്ടായി പെരുന്നാളിന് ആഹ്. പെരുന്നാളിന്റെ സമയം ആഹ് അത്. അതെന്നെ പെരുന്നാളിന്റെ സമയത്ത് ഒരാൾക്ക് വന്ന് നാത്തൂന്റെ കുട്ടിക്ക്. പിന്നെ ഇത് വന്ന് ഇപ്പോഴും വേറിയിട്ടിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ സുഖമായി വരുമ്പോഴത്തേന്. അറ്റാക്കുണ്ടാവുക അതങ്ങനെ ആയി വരണേയുള്ളൂ എല്ലാർക്കും എടയ്ക്ക് എടയ്ക്ക് ഇണ്ടായി
ഉം ണീച്ച് നടക്കാനാവൂല ഭയങ്കര ഇയിന്റെ മുന്നേ ഞങ്ങൾക്ക് വന്നീന് ഇവിടെല്ലാർക്കും വന്ന് വയങ്കര വേദന മേലും യ്യും എന്തോ
ഓഹ് എന്താന്നറിയോ സഹിക്കാന്
ഞ്ഞ് ആഹ് ഇപ്പ ആണെങ്കില് ഭക്ഷണ ആണെങ്കിലും ഒക്കമ്മ ശ്രദ്ധിച്ചീലെങ്കില് വയങ്കര ബു ദ്ധിമുട്ടാ എന്തെങ്കിലും വന്നിട്ട്
ആഹ് ഒന്നുവില്ലെങ്കിലും വയറ് വേദനെങ്കില് വരും എന്തെങ്കിലൊന്നും നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് ഉം എനിക്ക് പിന്നെ ഹോസ്പിറ്റൽക്ക് ആഹ് ഹോസ്പിറ്റലേക്ക് പോകണ്ടാത്ത കൊണ്ട് ഇപ്പാ പണിയൊന്നും ഉണ്ടാവില്ല തെൾപ്പിച്ചാറിയ മൊത്തം നല്ലീര ഇട്ടിട്ട് പെര്ഞ്ചീരം ഇട്ടിട്ട് വെള്ളം കുളിക്കിയാ മതിന്ന് ജീരാ നല്ലീരാ ആഹ് നല്ലിരാണ് ആഹ് ന ല്ലതാണ് ഞാൻ എനിക്കങ്ങനെ അത്ര തില്ല അങ്ങനത്തിനോടൊന്നും ഇന്റെ നാത്തീ യ്യോ അതിട്ടിട്ട് കുട്ടികൾക്ക് അവള് സ്കൂൾക്ക് കൊടുത്തയക്കാൻ സമയത്ത്
അഹ് ആഹ് ആഹ് അത് നല്ലാണല്ലേ മ്മക്കാണെങ്കിലും ഗ്യാസ് ത്തിന്റെ പ്രശ്നൊക്കെ ഇണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടൂ
ഞാൻ പിന്നെ അയിനൊന്നും നിക്കൂലാ അനക്ക് വേണോ വെള്ളം ചുടു വെള്ളം വേണോ ചോ ക്കും വേണ്ട പറഞ്ഞാല് പൈപ്പ്ന്ന് എടുത്ത് എടുത്തു കൊടുക്കും യിയാണ്
ഞാനും പിന്നെ ഇവിടെ ഞങ്ങളെന്താക്കുന്നറിയോ ഇതില്ലേ മൺ കുടുക്കല്ലേ മണ്ണിന്റെ ആഹ് അതില് വെള്ളം നെറച്ചേക്കും ന്നിട്ട് ആഹ് തണുപ്പുണ്ടാവും അതൊന്ന് ഒന്ന് എന്താ ഫ്രി എന്താ പറയാ അതൊന്ന് റെ വെള്ളം ഒന്ന് നേരാവില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അപ്പൊ പോയിട്ട് മണ്ണായേനെ കൊണ്ട് ആഹ് അപ്പൊ അത് വെള്ളം നല്ല രസമാണ് കുടിക്കാന് അന്നേരം രാവിലെ എണീച്ച പാട് ഞങ്ങള് രണ്ട് ഗ്ലാസ് വലിയ ഗ്ലാസ്‌ ഉണ്ട് ആ വലിയ ഗ്ലാസ്സിന് കുടിക്കും വെള്ളം ടേസ്റ്റ് ന്ന് വെച്ചാ നല്ലൊരു ആ നല്ലൊരു നമ്മക്ക്- കുടിക്കാൻ നല്ലരു ഇതാ നല്ല വെള്ളം
ആഹ് അങ്ങനെ എന്തേലുംയൊക്ക ചെയ്ത് നോക്കീട്ടീ എല്ലോടത്ത കണ്ടിക്കണേ
ആഹ്
ചെയ്ത് നോക്കീട്ടില്ല
ആഹ് ആഹ് അങ്ങനെ നല്ലൊരു തണുപ്പ് പാകുള്ള ഒരു തണുപ്പും ആണ് നല്ല രസം തോന്നും നമ്മ കുടിക്കാന്
അേ കൂടിന്റെ മേമുറയും കഴിഞ്ഞ അതി ല്ലേ ഇനി ഒരു എട്ട എട്ട് പത്ത് അയില ഇണ്ടായിനി അത് മുറിച്ച നിന്ന് ജോരേ സ്കൂൾക്കല്ലാോ ആയി തീമ തീനി അ തത തീ കെട്ടെടുക്കുണ്ട് എന്നങ്ങോട്ട് ശ്രദ്ധിച്ചത ഇല്ല
ആഹ് ആഹ് അപ്പൊ പിന്നെ അനിയന്റെ- ഓള് എവിടെ
ആഹ് അവിടെണ്ട് ആ എന്തേ നോമ്പാണ് അപ്പ പിന്നെ - നിർത്തിട്ടില്ല എന്റെ അവാം പിന്നെ കാത്തിക്കാൻ വെയയ്യല്ല നമുക്ക്മ്മ നമ്മളളെ - കേട മനല്ലെ ഭിയെ മറല്ലേ
ആഹ് ആഹ്
എപ്പളാ എണിച്ചിട്ട് നമു ചെയ്യാൻ പറ്റൂലലല്ലോ വന്നിട്ട് തീരെ തെരക്കും ഇപ്പൊ പറ്റ- ന്ന് പറഞ്ഞ പെട്ടതാണെങ്ക തരാം
ഇപ്പ തന്നെ എല്ലാം കഴിഞ്ഞാ പിന്നെ ഉച്ചക്കക്കേ തൊട്ടലെ എല്ലാം ആക്കിയാ പിന്നെ ഫ്രീ ആയി
ആഹ് പെയ്ന്നാല് എന്താന്ന് അറി അറീല്ല. ഇങ്ങനെ എന്തേങ്കിലും ഇണ്ടാവുട്ടാ എന്തെങ്കില്വാഇട്ട് ട്ട് കുളിക്കാനൊക്കെ നേരം വൈകും. ന്നട്ട് ഞങ്ങള് പറിം ചെയ്യും. എന്ത് അടുക്കളെ നമ്മളെ അടുക്കള ന്ന് നമ്മളെ പനി ഇന്തൊക്കെ കഴിഞ്ഞ് ക്കു ഇന്നാലും എന്തെങ്കിലും അപ്പം വരും. ഞങ്ങൾ പറയലാണ്. വീണ്ടും ഒയ് വായി കിട്ടണം ന്ന്ണ്ടെങ്കിൽ പണി ഇങ്ങട്ട് തീർന്ന്ന് കിട്ടൂല്ല ഒക്കെ കഴിഞ്ഞിക്കു. ഇന്നാലും എന്തേങ്കിലും ഒന്ന് ഇട്ട് വരും ഉം എന്തു ല അതെന്നെ
അടുക്കളേയില്ത്താട് കഴിഞ്ഞിക്കെങ്കി പിന്നെ അങ്ങോട്ടേക്കയറങ്ങണ്ടേല്ലോ
ആതെന്നെ. അവള് തൊടക്കാൻ നിക്കും ഞാന പറക് ത്ത്ള നിക്കും എന്താ അവള് ചെപ്പം അയിന്റെടീക്കൂടി വാഷിമി ഷീൻ ഇപ്പ ശെരിയാക്കി കൊണ്ട്പ്പ അയ്ന്റെ എടേ കൂടി അയ് ഒരാൾ നിന്നാലേ ഉണക്കിണ്ട വെച്ചാലും അത് തരടാൻ പോക അല്ലെങ്കിൽ ഒളയ്ൻ്റെടീക്കൂടി വന്ന് കാണ്ട് തൊട്ക്ക്ണ എടീ ക്കൂടി തിര്മ്പെ ലും ചെയ്യും
ആഹ്
ഞാൻ ചേപ്പോ ഇവടെ വന്നിട്ട് എന്തെങ്കിലും ഹെല്പ ചെയ് തരോമോ ഇല്ലെങ്കില് കഴിഞ്ഞിട്ടെ. ഞാന്ന കൊട്ക്കു അങ്ങനെ പോകും പിന്നെ കുട്ടികൾക്ക് എന്തെങ്കും സ്പെഷ്യലായിട്ട് വാണെന്ന്ണ്ടെങ്കില് അപ്പോ അവള അവിട്ന്നും ബെട് നൊക്കെ നുള്ളി കുറത്തീട്ട് ചീരായിട്ടോ അതായിറ്റൊക്കെ കൊടുഞ്ഞിട്ട് അങ്ങനെയ ഉണ്ടാക്കും അപ്പൊ ചീര തെക്കി കൊണ്ട്ന്ന്ക്ക്ണ് ഞാൻ എന്ത് ചെയ്യും അവള് കട്ട് ചെയ്യുമ്പോ ഞാനും കൂടെ ന്ന്ന്ന്ട്ട് അത് വെട്ടാനൊന്ന് ഒന്നെടുക്കൊ അവള കഴികിയപ്പൊ അഹ് അങ്ങൻത്തെ പൂ സ്ഥല അപ്പ മ ആഹ് അതെന്നാ അതിൽ പൂയി സ്ഥലയതോണ്ടെ കുഴി അണെയ്ട്ടരം അത് ഇങ്ങട്ട്ട്ട് കഴ്കി വൃത്തിയായിട്ട് ഇല്ലാന്ന്ണ്ടെങ്കി ഞാൻണ്ടെിൽങ്ങട്ടത്ത് പഴ് കടിക്കും അവള് കഴ്കി വരുമ്പോത്തിന് അഴ്ക്ക് ള്ള ചിരുള്ള്യെക്കെ അതാക്കി വെച്ച് ഇണ്ടാക്കാൻ പാക്ക റെഡിയാക്കി വെച്ചിരിക്കോ. അങ്ങനെ എന്താ അനങ്ങന ഉണ്ടാക്കും ആഹ് രണ്ടാള് ഉണ്ട്
ഉണ്ടാ ഉണ്ട് ആഹ് ഓലോ കൈ സ്കൂള് പഠിക്കുന്നണോ
സ്കൂള ഉണ്ട് ഒരാള് പോകണ്ട് രാവിലെ ഇണ്ട് മോൻ ഒരാ മോനോ ഒന്നും കൂടിയാണ് ആണ് രണ്ടാൾ വരെ സ്കൂളിൽ കഴഞ്ഞിട്ട് ഇപ്രാവശ്യം എൻ്റെ മോന് ഏഹ് അവിടെ നല്ല ഫീസ് ഉള്ള സ്കൂള് എയ്നി അപ്പൊ ഇന്റെ ഇന്റെ മാപ്പളക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പള് ജോലി കെന്നും പോകാൻ പ പറ്റതെ നിന്ന ഗവൺമെറ്റ് സ്കൂളിൽ ചേർത്താ വീട്ടന്ന് എല്ലാവർക്കും പറ്റില്ല അങ്ങനെ ഗവണ്മെന്റ് സ്കൂളിൽ പോയി ഇത്ണ്ട് ആഹ് അവര് അവിടെ അടുത്ത് തന്നെയാണ് കച്ചറ കഴിച്ച കച്ചറ നട പഠിക്കാൻ പോകൂല ഓൽക്ക് തോന്നുമ്പോല ഇബ്ട്ന്ന് സ്കൂളക്ക് പോവും പിന്നെ അവിടെ എത്തിയാല് എന്താ പറയുന്നത് അറിയില്ല സ്കൂൾക്ക് എത്തേന്നുള്ളത് അറിയില്ല ഞാണ്ട് കുട്ടികൾപ്പൊ ഒന്ന് ശക്ക് പച്ചപ്പം നമ്മളൊന്ന് നോക്കിയാലാണ് ഭാവിയിക്കെ ശരിയാവെള്ളു എന്നെക്ക പറഞ്ഞി എല്ലാവരും കൂടെ ഒച്ചപ്പാട് ഉണ്ടാക്കി ആഹ് അങ്ങനെ പിന്നെ ഗവൺമെന്റ്റക്ക് പോയില്ല ഞങ്ങൾ എരുത്തന്നെ വേറെൊരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അതിനകത്ത് അത്ര ഫീസൊന്നില്ല അവിടെ ചേർത്തിക്ക്ണ് ഡെനേഷൻ അന്റെ പൈസ പിന്നെ ഉമ്മ് ഒപ്പിച്ചച്ച് തന്ന് അത് ഉമ്മാക്ക് ജോലി ചെയ്തിട്ട് കൊടുത്തണം അത് ഇഞ് ഞാനേ പിന്നെ വിളിക്കെണ്ട്ട്ടെ അപ്പൊ പറഞ് തരണ്ട് കേട്ടെ ബാക്കി ഇപ്പ ടൈമ് ഇല്ല അനക്ക് പോവാനും ഉണ്ടാല്ലോ
ആഹ് എനിക്ക് പോകാനും ഉണ്ട് ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട് ഓ ശരി എന്നാ ആഹ് ആഹ്